പത്തിര്യേ
ആ
പത്ത് മിനിറ്റ് ആയപ്പോ നിർത്തിയതാ നല്ല മഴ പെയ്യ്ണ്ട് ഇവിടെ അവടെണ്ടോ
ആ ഇവടെ നല്ലോണം കാറ്റും മഴയും വന്നു
ആ ഇവടെ നല്ല വെള്ളള്ള ആ
ഉം
പിന് ന്നെ വേറെന്താ ഇങ്ങളോട്ത്തേ എന്താ പറയാ ഏറ്റവും ഒരു സ്പെഷ്യൽ ഐറ്റത്തെ കുറിച്ച് പറഞ്ഞേരോ ഫുഡ്‌
ഇവിടെ എന്താ സ്പെഷ്യല് ഫുഡ് സാധാരണ രീതില് നമ്മള് ബിരിയാണ്യണ് ഐറ്റംസെനോള്
ഉ എന്ത്
സാധ് ഉം അങ്ങനെ തന്നെ ഒള്ളൂ അറിയ ഇവടെ പ്രത്യേകിച്ച് നമ്മളെ ന നാട്പുറല്ലേ
ആ ആ അല്ല എന്താണ് ഏ പൊടിക്കൈകളോ പ്രത്യേയിച്ച് എന്തെലും ഇങ്ങള് ചെയ്യ് ചെയ്യുന്ന കാര്യങ്ങള് അങ്ങനെ എന്തേലുണ്ടോ ടിപ്സ് എന്തെങ്കിലും എങ്ങനെ വെക്കല്
ടിപ്സ് എന്താ എന്താപ്പ പറഞ്ഞേരാ ഉം ഉം ഏ ആ ഇന്നാലും മതി എന്തായാലും പ സംസാരിച്ചാ മതിയല്ലോ
ഹലോ
ആ പറഞ്ഞോളൂ
അതെ നിങ്ങളെ എങ്ങനെയാണ് ചെയ്യലേന്ന് പറഞ്ഞേന്നാ മതിന്നറ് അത് ഞാൻ പറയണോന്നാ ഇയ്യ്റ്ഞ്ഞോ ഞാൻ കൊറച്ച്
ആ ഇജ്ജ് ഇങ്ങള് പറി ഇജ്ജ് പറഞ്ഞോ ഉം ഇജ്ജ് പറേ
ഞാനോ ആയിക്കോട്ടെ ഞാ ന് എന്താ പറയാ മന്തി വെക്ക്‌ന്ന പറയാട്ടോ മ ന്തിന്ന് പറഞ്ഞാ ചിക്കന് നല്ലോണം കഴ്കി എന്താ പറയാ വെള്ളം വരാ വെക്കും എന്നിട്ട്ന്ന് നല്ലോണം വെള്ളം വാർന്നതിന് ശേഷം ആ അങ്ങനെ ഫോർക്കൊണ്ട് ഇങ്ങനെ കുത്തും എന്നിട്ട് നല്ല മസാല ഉള്ളിക്കൊക്കെ ഇങ്ങനെ കേറാന് വേണ്ടിട്ടേ എന്നിട്ട് അത്ക്ക് മ്മ് ഒരു ഏ പേസ്റ്റ്ണ്ടാക്കും സ്പൈസസ് ഇടു അതില് മ മന്തി മസാലടും പിന്നെ അതില് പച്ചമൊളക് ഒരു ഉള്ളി ഒരു ചെറിയൊരു ഉള്ളി ചെറിയൊരു തക്കാളി ഇഞ്ചി വെളുത്തുള്ളീം ക്യാപ്സിക്കം മാഗി ക്യൂബ്ന്ന്ങ്ങത്തെ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് നല്ലോണം പേസ്റ്റ് ആക്കിട്ട് അത്പോലെ കളറ് വേണേങ്കില് കളറും ചേർക്കും എന്നിട്ട് അതിൽ നല്ലോണം മസാല തേച്ച് വെക്കും ആ എന്നിട്ടത് ഫ്രിഡ്ജ്‌ക്ക്‌ വെക്കും ഫ്രിഡ്ജ്‌ല് വെച്ചിട്ട്ണ്ടെങ്കി നല്ലോണ്ണം മസാലതിലേക്ക് പിടിക്കും അതിന് ശേഷം ആ ഒരു ഒരു മണിക്കൂറൊക്കെ വെച്ചിട്ട്ണ്ടെങ്കിൽ നല്ലോണ്ണം പിടിക്കൂട്ടോ ഉം പിന്നെ അരി വെള്ളത്തിലിടും ഒരു അരമണിക്കൂറൊക്കെ കുതിർന്നടണം അത് മറ്റേ അതെല്ലാ വൈറ്റ് റൈസ് ഉണ്ടല്ലോ അതന്നെ വേണം മറ്റേത് ഗോൾഡൻ ഉണ്ട് അത് ഒന്നിനും പോരാ ക്കാന് തീരെ ടേസ്റ്റ്ണ്ടാവില്ല ഈ വൈറ്റ് റൈസ് എങ്ങനെ അരിയോ നല്ല നമ്മളെ കയ്യില് നീളണ്ടാവുട്ടോ വണ്ണം കൊറവായിരിക്കും പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഒതുങ്ങി നിക്കും നമ്മൾ ഓരോ പിടിയെടുക്ക്പോളും കയ്യിൽ ഇങ്ങനെ ഒതുങ്ങി നിക്കും എന്നിട്ട് എന്താ പറയാ ചിക്കൻ ഞാൻ ചെയല അ കുക്കറൽ ഒരു വിസിലടിപ്പിക്കും മസാല വേണ്ട ആളുകൾക്ക് ഉള്ളിം തക്കാളി ഇടുക കേട്ടോ ഞങ്ങളിവിടെയൊക്കെ കുറച്ച് മസാല വേണം എരിയും പുൊളിയൊക്കെ നല്ലോണം വേണം അപ്പൊ അല്ലാത്തെ ആളുകൾ തക്കാളി ഒക്കെ സ്കിപ് ചെയ്യൂട്ടോ അത് ഒഴിവാക്കും ഞങ്ങൾ ഞാൻ ഇ വെക്കുമ്പോ ഇതാക്കും കാണാൻ കുറച്ച് മസാല ഉണ്ടാവും ഇതില് പിന്നെ കുക്കറില് ചിക്കനല്ലാം കൂടെ ഇട്ടിട്ട് ഒറ്റ വീസില് അടിക്കും എന്നിട്ട് വിസിലടിച്ചിട്ട് എന്താ പറയുക ഇത് ഫ്രൈ പാനിൽ നല്ലോണ്ണം എണ്ണ ഒഴിച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ നല്ല തീ കൂട്ടി അത് നല്ലണം പൊരിച്ചെടുക്കും എന്നിട്ട് പൊരിച്ചെടുക്കുന്നത് മാങ്ങുവല്ലേ വട്ടിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ക്യാപ്സിക്കോം, മല്ലിയയിലും കൂടെ അതിൻ്റെ മേലക്കൂട ചൂടുക്കന്നെ നല്ല ചൂട്ണ്ടാവപോലും അങ്ങനെ അതിന്റെ അപ്പത്തേനും നമ്മൾ അരിക്കുള്ള വെള്ളം വെക്കുക അതില് മറ്റേ സ്പൈസ്സെസ് ഒക്കെ പട്ടയും അം സാധനങ്ങളക്കെ അടെ കുരുമുളകിനുണ്ടെങ്കിൽ അത് കുരുമുളകിടണം പിന്നെ മറ്റേ മല്ലി ഉണ്ടല്ലോ പച്ച മല്ലി പൊടിക്കാത്ത മല്ലിയി അത് ഇടുക ഉം ആഹ് അതൊക്കെ തന്നെ പിന്നെ എണ്ണ ഒറ്റിക്കുക ആ അതൊക്കെ തന്നെ ഇല്ലഇടാന് എന്നിട്ട് അതില് മുക്കാവേവില് ചോറ് മുക്കാ വേവാകുമ്പം വാങ്ങ എന്നിട്ട് ദമ്മിട താഴെ ചെമ്പിട്ടിന്റെ താഴെ ചിക്കൻ ഇട എന്നിട്ട് മേല ഒരു രണ്ട് കയ്യില് ചോറ് മാറ്റി വെച്ചിട്ട് ബാക്കി ഒള്ള ചോറൊക്കെ എന്നിട്ട് ഈ കുക്കറിൽ കുറച്ച് കറി പോലെ ഉണ്ടാവും ഗ്രേവി പോലെ ഉണ്ടാവും അത് അതിന്റെ മേലൊക്കെ ഒഴിച്ച കൊടുക്കാന എന്നിട്ട് അതിന്റെ മേലെ ബാക്കിയുള്ള ചോറുണ്ടല്ലോ അത് ഇടും എന്നിട്ട് നല്ലോണം
നല്ലോണ്ണം അമർത്തി വെക്കട്ടോ എന്നിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ പച്ചമുളക് പച്ചമുളകലില്ലേ അതിങ്ങനെ കുത്തി വെക്കുക എന്നിട്ട് അതിന് മേലെ കളറിന് ഒന്നല്ലെങ്കിൽ മഞ്ഞപ്പൊടി ഇലക്കിയിട്ട് അതോ എല്ലേൽ കളറോ എന്തെങ്കിലും ഒന്ന് വേണ വേണോണ്ടെങ്കിട്ടോ അത് ചെിലപ്പോളേ ഞാൻ ചെയ്യലോള്ളു അധികം ചെയ്യലൊന്നില്ല ആ അത് ഇതാക്കുക അങ്ങനെ തെളിച്ചു കൊടുക്കുക പിന്നെ ചാർക്കോള് മറ്റേ കരി അത് പോക്കൂലേ അതിന് തുള്ളി എണ്ണ കനലിൽ ഒരു പാത്രത്തിലൽ എടുക്ക ഒരു കുറച്ച് മതി എന്നിട്ട് അതിക്ക് കുറച്ച് എണ്ണകൂടി ഒഴിച്ച് കഴിഞ്ഞ അതാങ്ങ് പുകയും അങ്ങനെ എന്താക്ക അതന്നെ
എല്ലാർക്കും ഇഷ്ടാവപ്പെട്ടില്ലേ മന്തി
ആഹ് ആഹ് ആഹ് ഇഷ്ടാണ്
ഉം എന്റെ മക്കൾക്ക് ഇക്കങ്ങനെ മന്തിനോട്ട്ക്കില്ല മക്കക്ക് എവിടെ പൊർത്തെറങ്ങ്ണ് ണ്ടോ അപ്പൊ പറെം മന്തി മതി.
പക്ഷെ എനിക്ക് ഈ കാ കടയിത്തെ മന്തി ഇൻക്ക് ഇഷ്ടല്ലട്ടോ ഇഷ്ടല്ലാന്ന് പറിണത് എന്താറിയോ അത്‌ വേവ്ണ് ഇന്ക്ക് ക്കോ എന്താ പറയാ കൊറച്ച് മയത്തില് കിട്ടണം
ഉം അത് ആ വെന്തിട്ടില്ലാന്ന് ഇപ്പ ഞങ്ങള് ഇപ്പ ലാ ഇച്ചിപ്പോ കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ താഴ് വാരം വയനാട് അടിവാര നെഹ് നെഹന്ദി മന്തി കേട്ട്ക്ക്ണോ നെഹന്ദീന്റെ കടാ
ആഹ് കേട്ട്ക്ക്ണ്
എല്ലാരും പർഞ്ഞൊട്ത്തെ ഫുഡ് ഉം എല്ലാട്ത്തുണ്ട് നെഹന്ദി ഫുഡ് അടിപൊളിയാണ് മന്തി പർഞ്ഞിട്ട് ഞങ്ങളെ ലൊക്കേഷൻ ന്ല് അടിച്ചിട്ട് കൊറെ കണ്ടു കട അതായിട്ട് തെർഞ്ഞെട്ത്ത് അവിട്ത്തത് ഫസ്റ്റ് ഞങ്ങള് ഓർഡർ ചെയ്ത അപ്പോ വന്നത് കൊഴപ്പല്ല നല്ല വെന്തത് പിന്നെ അപ്പ തന്നെ ഓർഡർ ചെയ്തപ്പോ ഓൽക്കൊരുത് കഴിഞ്ഞിക്കാണ് രണ്ടാമത് വേ വെക്കണ്ള്ളു ആഹ് എ അത് കിട്ടിയ അതേമാതിരി ഏ എങ്ങനെന്നാ പറയാ ആഹ് വെന്തിട്ടേ ഇല്ല ആവിങ്ങനെ പോണുണ്ട് അപ്പ ഒർ പ്പാണ് ആദ്യക്കൊന്ന് ദമ്മ് ഇട്ടിട്ട് കുട്ച്ചിട്ട് നമ്മ ഇങ്ങനെ എന്തൊക്കെ പൊട്ട്ണമാതി ഇവടെ കുട്ട്യാളൊക്കെ മോത്ത്ക്കോക്കി നമ്മക്കൊന്നും പർഞ്ഞിലൊന്നും ചെലേത് അങ്ങനേണ് ചെല അരിന്നേ മാറ്റെല്ലമാതിരി തോണ് ണ്ട്
ഏ ആഹ് ആഹ് എനിക്ക് പൊർത്തെ കടേത്തതേ ഇഷ്ടല്ല ഇൻക്ക് വേ വേ വേവിന്റെ ആണ് വേറൊന്നല്ല അത് നമുക്ക് കയ്യിൽക്കിങ്ങട് കുറച്ച് മയത്തില് കിട്ടണം ഇൻക്ക് അതാണ് ഇൻക്ക് വീട്ടിലുണ്ടാക്കണന്നെ ഇഷ്ടം
ആഹ് മയോം വേണം പിന്നെ കൊർച്ചൊക്കെ എരീം മസാലെം മേണം മന്തി ആയാലും ഇത് കടയിത്ത ഒന്നും ഉണ്ടാവൂല്ലല്ലോ കടയിയിലത്തെ എന്താ വെറുതെ ഒലിപ്പിട്ടിട്ട് ഇങ്ങനെ എടുത്ത ക്കരിയാണ്
ആഹ് ആഹ് ഞാന് അതാണ് എന്താ പറയാ അങ്ങനെ ഒരു ഒരു കിലോക്ക് ഒരു ഉള്ളി എടുക്കും ഒരു ഉള്ളി ഒരു തക്കാളി എടുക്കും പിന്നെ അതിനനുസരിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി എടുക്കും പിന്നെ എന്താ പറയാ മന്തി മസാലയാണ് ഇപ്പ അതില് അതുപോലെ മാഗി ക്യൂബാണ് അതില് കുറച്ച് ഏഹ് ശരിക്കും അതില ഇടുന്നത് ഇടുന്നത് ബാക്കിയുള്ള മസാലൊക്ക അനുസരിച്ചിട്ട തന്നെയാണ് പച്ചമുളകൊക്കെ എരിവതിനനുസരിട്ട ഇടും
ഉം അതാണ് ഞമ്മളെന്ത് വെക്കണെലും കടുതല് നല്ല ടേസ്റ്റാണല്ലോ
ആഹ് ആഹ് എനിക്ക് വീട്ടിതന്നെ ഇഷ്ട്ടൊള്ളു പൊറത്തെടുത്തെ ഇഷ്ട
മസാല വലാതെ ഇഷ്ട്ടല്ല
ആഹ് ഒരു ലൈറ്റ് മസാലണല്ലേ?
ഹും അത് മസാലഓവർ അങ്ങനെല്ല തീ കോറച്ച് വാണം തീരല്ലാതല്ല. ഓ ചെലെൽക്കുണ്ടല്ലോ ഇന്റെനാത്തുൻ വെക്കും നല്ല ടേസ്റ്റ് ആക്കാരം. പക്ഷേ, ഓൾക്ക് നല്ലോണം മസാല വാണം
ആഹ്വാ. വക് ഓവറ ആയ ടേസ്റ്റ് ണ്ടാവൂല്ല ന്നാലൊരു മീഡിയം.
തിര അപ്പൊ നമക്ക് തിന്നുമ്പോ വേം മട്കു
ആഹ മടുക്കും ആഹാ
പിന്നെ എണ്ണമഴ അല്ലേ കൂടുതൽവര. അപ്പോ ഓല്റിം ന്റെ മോൻ പറയും അമ്മായിന്റെ ബിരി ബിരിയാണിക്കെ ടേസ്റ്റ പക്ഷെ മസാല കൊ കണ്ടിട്ടങ്ങ് കൊഴങ്ങും. പെർക്കാതന്നെ ഉള്ളൂണ്ടാവറിം ചെിലവള് ചിലൾക്ക് ഒരുമാടി എല്ലാം കറി മസാല എൽക്ക അങ്ങനെ വിഷയ ഉണ്ടാവലോ
ആഹ് ആഹ് അത് തന്നെ എനിക്ക ഇഷ്ടല്ല പക്ഷെ എനിക്ക് ബിരിയാണി മീഡിയം മസാല ട്ടോ ഉണ്ടോന്ന് ചോയ്ച്ച ഇണ്ട് ഇല്ലയന്ന് ചോയ്ച്ച ഇല്ല അങ്ങനെ. പക്ഷെ മന്തിക്കാണുന്നുണ്ടെങ്കിലും. അതിന്റെ ഗ്രേവി ഉണ്ടല്ലോ അത് പിന്നാണ് വറ്റും ധമ്മിലിടുമ്പോ. അപ്പൊ അത് കറക്റ്റ് ആവും പിന്നെ ഒ ഒരു ഉള്ളിയല്ലേ ഇടണള്ളൂ ഒരു കിലോക്ക ഒറ്റ ഉള്ളി ഇടുള്ളൂ ഒരു ഉള്ള ഒരു തക്കാളി ഇടുള്ളൂ. അതിലുള്ള അനെ ഇണ്ടാവുള്ളു കാണാനൊ ഒരു ഇത് ഇണ്ടാവുന്നേ ഉള്ളു. അതു പോലെ മയണീസ് ഞാൻ ആദ്യമൊക്കെ ഇന്നിട്ടുണ്ടാക്കിുന്നത് പച്ചമുട്ടിയും കൊറെേ എണ്ണയും പച്ചപ്പാലും ഒക്കെ ഇട്ടിട്ട ഇപ്പ മര്യാ തൂമില്ല എനിക്ക് പ്പടുത്താണത് ആ
അതെങ്ങനെ ഉണ്ടാക്കല്ലേ എനിക്ക് കുറുക്കം കിട്ടൂല ഉണ്ടാക്കി കഴിഞ്ഞ.
ഒരു ടിപ്പ് ഞാൻ പറഞ്ഞരാ എന്താ പറയാ കോ കോഴിമുട്ടയും. കോഴിമുട്ട നല്ല മുട്ടയും ഏ ഉരുളക്കിഴങ്ങും കൂടെ എന്താ പറയാ വേവിക്ക ഒരു വിസിലടിക്ക കുക്കറില് അത് പോലെ കേക്കണ്ടോ?
ആഹ് കേക്കണ്ട്.
ആ എന്താണ് അമ്പത്തഞ്ചായി കട്ട് ചെയ്തിട്ട് ഇതപ്പ വിളിച്ചിട്ട് പറഞ്ഞ തരാ. ഒരു പത്ത് മിനിറ്റ്. ആ ആ ഇത് ഇപ്പോ കട്ട് ചെയ്തിട്ട് ഇതിപ്പൾ വിളിക്കാം കേട്ടോ.
ആഹ് ആഹ്.